ആഹ്.
ഹലോ എന്തൊക്കെയാ സുഖല്ലേ?
ഓഹ്
എന്തൊക്കെയാ വർത്താനം?
സൗണ്ട് ഒരു ക്ലിയർ കുറവുണ്ടോ?
കേൾക്കണില്ല?
കേൾക്കണു കുറച്ച് ഒരു ഇതുള്ള പോലെ.
ആഹ് എന്താ പറയാ എടക്കുണ്ട് ചിലരെല്ല ചിലവരൊക്കെ പറഞ്ഞണ്ട് സൗണ്ട് കെറവാണെന്ന്
ആഹ് ആഹ് ഇപ്പെ എന്താ വേണ്ടേ, പണികൾ ഒക്കെ കഴിഞ്ഞോ ആഹ് ഇപ്പെ കഴിഞ്ഞു പണികളൊക്കെ ഒരു വിധം സെറ്റ് ആക്കി വെച്ചെക്കെണു
ആഹ്.
ആഹ് അവിടയൊക്കെ കഴിഞ്ഞോ? ഇല്ല അങ്ങ് തണ്ട ആയപ്പം പിന്നെ എങ്ങനെ മക്കള് പോവാൻ ഉണ്ടാക്കുമ്പളെക്കെ ആഹ് പെട്ടെന്ന് റെഡി ആവൂലെ ഫുഡൊക്കെ പെട്ടെന്ന് റെഡി ആകുമ്പോ പിന്നെ ഫുഡ് റെഡിയായ പിന്നെ പണി ഒരു വിധം ഒതുങ്ങിയല്ലോ ആഹ് ഉം ഉം.
കറിന്റെ പണിയൊക്കെ ഉണ്ട് ബാക്കിയൊരുവിധൊക്കെ കഴിഞ്ഞുണ്ട്. ഫോണുമെ കളിച്ചുള്ള സമയം പോണുണ്ട്
ശരിയാണ് അങ്ങനത്തെ തന്നെ ഇവിടെത്തും
രാവിലെത്തെ ഒരു രണ്ട് മണിക്കൂർ ആയിരുന്നു കുത്തിയിരുന്നത്
ആഹ്. എന്തൊക്കെയ എന്നിട്ട് കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ പോയോ? ഇല്ല മോള് ഒരാള് ഉള്ളു ഇവിടെ ഒരാള് എന്റെ തറവാട്ടിക്ക് പോയിരിക്കുന്നു ഇല്ലേ കൂത്ത് കാണാൻ
പിന്നെ മോന് ഇവിടില്ല ഓൻ ദർസ്സിലാ അവിടെ നിന്ന് പഠിക്കുന്നു
പഠിക്കുവാ മൂന്നൂ കുട്ടികളാ
ആഹ് മൂന്നാളാണ്.
ആഹ്. മുത്ത് എത്രേല? എനിക്കും മൂന്നാളന്നെ.
ആഹ്. മൂത്താൾ ഇതാ പ്ലസ് വൺ കാണ് ഇനി രണ്ടാൾ പ്ലസ് വണ്ണകാണ് മോനും മോളും പ്ലസ് വണ്ണിലേക്കാണ്.
ആഹ് ആഹാ ഇരട്ടകളാ?
എരട്ടകളല്ല ഒരു വയസ്സ് നാലു മാസത്തെ വെത്യാസ ഉള്ള് ഇനി അപ്പൊ മോള കൂട്ടില്ലെന്നെ മോനും. ഫ്രണ്ട്‌സ് ഇവർക്ക് ന്നെന്നെ
ആഹ് ആഹാ രണ്ടരെയും മടക്കിതീർത്ത്
ആഹ് ചെറിയ ആള് ഇനി ഇപ്പ എട്ടിലാണ്.
ആഹ് ആഹ് ഉം. ഓഹോ പിന്നെ ആഹ് അതൊക്കെ കഴ് ആഹ് അതൊക്കെ കഴിഞ്ഞിക്കണ് പണിയൊക്കെ ഒരു വിധം എല്ലാം കഴിഞ്ഞു.
ഇന്ന് മഴ കൊറച്ചൊരു കൊറവുണ്ട് ട് വെയില് ഒറക്കണ് ണ്ട് ഇവിടൊക്കെ.
ആഹ് ഇവിടെ ഇന്ന് രാവിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഉച്ചക്ക്
ഇവ്വ ഇവിടെ ന്ന് ഇന്നലൊക്കെ നല്ല ഇന്നലെയും കൊറച്ചൊരു കൊറവുണ്ട് മിൻഞ്ഞാന്ന്ന്റ് തലേന്ന് ഫുള്ള് മഴ ന്ന ഇന്ന് ഇപ്പ എന്താറിയില്ല ഇന്ന് വെയില് എറക്ക്ണ്ട്.
ആഹ് ആഹ് ഇന്ന് രാവിലൊക്കെ നല്ലൊണം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പ കുറച്ച് കുറവുണ്ട് കുറച്ച് കുറവുണ്ട് ഉം. ആഹ് അതെ ഒന്ന് ഒണങ്ങി ഒണങ്ങി കിട്ടണെ കൊറച്ച് പണിയാണ്.
ആഹ ഞാൻ ഒരാള് അറിയാതെ നിർത്ത ഇപ്പ ഇന്തന്ന് അറിയാവോടെ ഇപ്പ ഞാൻ എന്താ കെടക്ക് മയന്റെത് കണ്ടാ പിന്നെ മേലെ ഷീറ്റ്ട്ട് നയിന്റെള്ളില് അന്ററു കൊണ്ടയിടും അവിടെ കിടന്ന് ഒണങ്ങി ഇവ്ടെ എൻക്കും
ആഹ് ആഹ് ആഹ അങ്ങനെതന്നെ ഇവിടെം ക്ക് അവിടെ ഇങ്ങനൊക്കെ ഒര് ന് ഇതാണ് ഒ കളിക്കാൻ പോയിക്കണ്
ആഹ ഞായറാഴ്ച ആയിട്ട് പരിപാടി ഒന്നും ഇക്കൂല
ഉം റിലേറ്റീവ്സിന്റെ വീട്ടിലേ അവരൊക്കെ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് അപ്പൊ അങ്ങട്ട് കളിക്കാൻ അങ്ങ്ട് പോവും
ആഹ ശരി
മ് മൂത്തത് ഏയില് പിന്നെ രണ്ടില് പിന്നെ യു കെ ജി അങ്ങനെ
ആഹ ശരി ഭർത്താവടുള്ളെ നാട്ടിലുള്ള ആളന്നല്ലേ
അല്ല ഗൾഫിലാ
ആഹാ ശരി
മ് ഉം നിങ്ങളെ ഭർത്താവോ
ദേ അവിട് ഉണ്ട് എവിടാന്ന് റോ മ് പ്പ പണിണ്ട് ഇപ്പ മൂന്നാല് ദിവസം ലീവ് ആയപ്പോങ്ങനെ പോയിന്ന്
അഹ ആഹാ ഒറ്റയ്ക്ക് സ്വന്തായിട്ട് വീടൊക്കെ
ആഹ ഒറ്റക്കെന്നെ
ആഹാ അങ്ങനെവുബൊ പിന്നെ വല്യ കൊഴപ്പല്ല മറ്റുള്ളവരതൊന്നും അറിയണ്ട മറ്റേ കൂടുതലാകുബോ പിന്നെ അമ്മളെ അവരും ഇവരും പറഞ്ഞത് കേൾക്കണം. അങ്ങനെക്കെ മ് ആഹാ പിന്ന പണിയെടുത്താ മതി
മറ്റേതാവുമ്പോ അമ്മക്കൊരു പേടിയണല്ല എങ്ങനായാലും എന്തൊക്കെയ നല്ല ആൾക്കാര തിന്നാലും അമുക്കുള്ളില് ഒരു പേടി ഉണ്ടാവും.
ആഹാ ഒന്നും പറയില്ല എന്നാല് അമ്മള്ട് ട്ത്തിലങ്ങിങ്ങ് ഫോണിമെ കളിച്ചാല്
ആഹ അതന്നെ എന്താ വിചാരിക്ക ന്ന് ആഹാ അത് നമക്ക് ഇങ്ങട് തൊ ആഹാ ഞാനാ അവിടെ അതേപോലെ ഭയങ്കര എവിടെങ്കിലും പോയാല് ക്രൽവാസ്സ്ള്ള കൂട്ടന്നെ ഞാനാ അവ്ടെ പോയ്ങ്കിലും എന്തെങ്കിലും പോയിക്കാണെങ്കിലും നേരം വഴുകുമ്പോ ഇൻക്ക് പേട്യാവും ഞാന്ന്ട്ട് ട്ടഅവ്ടെ കെടന്ന്ങ്ങനെ ഓലോട് ഇങ്ങനെ പറയും ന്നേരഅന്നെ കാെണ്ടായാലും എടങ്ങറ
ഏ
പുതിയപ്ള ഒന്നും പറീല്ല ഞാ പറിം ഇമ്മ എന്തെങ്കിലും പറയുന്ന് കരുതിങ്ങാട് ഒലോട് ഇങ്ങനെ പറയും ഓല്ങ്ങട്ട് ഇങ്ങനെ ഇന്നെ പറയലാണ് ൻക്ക് പിന്നെ അങ്ങൻത്തെ കാെയപ്പൊന്നുല്ല
ആഹ് അതന്നെ ഇപ്പ നമ്മക്ക് നമ്മളെതായ സന്തോഷം ത്ത്ളെ എന്തോ ഉം തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ല്ല അവരോട് ചോദിക്കണ്ടന്നല്ല ചോദിക്കണം അങ്ങനെയല്ല ഇന്നാലും നമുക്ക് ഒന്നാെരു ഫ് ഒരു ഫ്രീഡം ഉം
ഇത്പ്പോ അമ്മള് ഇതേപോലെക്കെ ഒറ്റക്കാവാ അവ്ട്ന്നൊക്കാണെങ്കില് നമ്മള് സംസാരികുമ്പോ ഓല് വിചാരിക്കില്ലെ ഇതെന്താ ഇവള് ഇങ്ങനെ എപ് എപ്പളും ഫോണിമ്മെ കള്ച്ചണത്ള്ള ചിന്തണ്ടാവു
ശര്യന്നെ എഹാ അഅന്നെ ഇങ്ങനെ ഫോണില്ആരാണ്ട് വിളിച്ചോണ്ടിരിക്ക്
ആഹ് അഒക്കെവിചാരിച്ചും അതന്നെ ചാെമിം ഇതൊക്കെണ്ടോ
ആഹ് ചാെമ ഇണ്ട് പനി പന്യായിര്ന്നു ഇപ്പൊ കൊറെസായിട്ട് പ്പപനൊക്കെ മാറി ചാെമ ബാക്കേക്ക്
ഇപ്പതിൻ്റെ എടേല്എല്ലൊട്ത്തും പന്യന്നെ വൈറൽ പനീഅർഞ്ഞാണ്ട് ഇൻ്റെമോൻക്കൊ ക്ക ഇണ്ടായിട്ട് ഓനെന് ആദ്യം കൊണ്ടത് അങ്ങനെ എല്ലാവർക്കുംആയിനി
ആഹ് അതന്നെ ഇത്പ്പഇൻ്റെ മോള് ആദ്യം കൊടുന്ന് അങ്ങനെ ഇൻക്ക് പിന്നെങ്ങനെ ഓർത്തര് ഓരോര്ത്തര്ക്കങ്ങനെ വന്ന് വീട്ടിലെല്ലാർക്കും ഇനിപ്പോ അഞ്ച് മാസം
ഏഹ് ഇങ്ങള് ഒറ്റയ്ക്കന്നെ ആവീട് അതോ
അല്ല ഞങ്ങള് വീട്ടില്ലോസം എല്ലാരും കൂട്യാേ ജോയിന്റ് ആയിറ്റന്നെണ് വീട് മാറീട്ടില്ല നോക്ക്ണ് ണ്ട്
ആഹ് വേറെ എളച്യാളും മൂത്തച്യാളൊക്കെ ണ്ടോ
മൂത്തച്ചില്ല എളച്യാളാണ് ഞാനാണ് മൂത്തത് എളച്യാളാണ് തായെ മൂന്ന് എളച്യാളാണ് എളച്ച് മൂന്ന് അനിയന്മാര്ണ്ട് അവര്ക്ക്
ആഹ് ആഹ് അഹ്ശരി
ഉ ഉ
വേറെന്തൊക്കെ വീട്ട്ക്കൊക്കെ സ്വന്തം വീട്ട്ക്ക് പോവല്ണ്ടോ
ആഹ് പോവ്ണ്ട് പോവാറ്ണ്ട്
ഉം
ഈ മക്കള് കൂഒറ്റക്കായാല് അതൊരു ബുദ്ധിമുട്ടുആണ് അപ്പ പോവല് അങ്ങനെ നടക്ക് ക്കൂലാന്നറിം
ഉം മൂത്തോള് ഓള് പിന്നെ നിക്കും അതോണ്ട് പിന്നെ വല്ല്യ കാെഴപ്പല്ല അവള് ഒറ്റയ്ക്കെക്കെ ന്ന്ക്കും
ആഹ് അയ്ഞ്ഞോണ്ട് കൊഴപ്പല്ല്യ ന്നാ ഇത് ഇവിട്ന്ന് പോവുമ്പോ മറ്റേതാകുമ്പോ ആദ്യം നമ്മള് തറവാടിന്റെ തൊട്ടട്ത്തെയ്നി വീട് അവിടെട്ടി ഇപ്പം കൊർച്ച് വിട്ട്ക്കാണ് അയിനോണ്ട് പിന്നെ മറ്റേതാകുമ്പള് ഞാൻ പോയാലും ഫുഡാെക്കെ അവ്ടുന്ന് കഴിക്കാനൊക്കെങ്ങെനെ പോയ്‌ക്കോളും പ്പംന്നട്ട് ഞാൻ പോവുമ്പോ ഭയങ്കര എടങ്ങേറാണ് ന്നട്ട് പോവലെന്നല്ല്യ എപ്പളെങ്കിലൊക്കെഓരോ പ്പം പോയി നിന്ന് പോര്യല്ലാതെ എത്രോ കാലായി അർയാ
പിന്നെന്തേ ആദ്യം കയറ്റിയ വീട് പിന്നെ എന്ത്യെ
അത് അവ്ടെ എട്ത്തന്നെ അത് ഞമ്മള് കൊടുത്തതയ്നി ആ വീട് പിന്നെരണ്ടാമത് പിന്നെ ആഹ് കൊർച്ചെ വിട്ട്‌ട്ട് ആഹ് പിന്നെ പിന്നെ
ഏഹ് നമ്മളെ തറവാട്ന്റെക്കെ എട്ത്തന്നല്ലേ നല്ലത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലൊക്കെ വന്നാലും അ മക് ക്കളെക്കൊന്ന് ആണ്ടുംഅങ്ങട്ടും ഇങ്ങട്ടൊക്കെ ഒന്ന് വിടണംണ്ടെങ്കിലൊക്ക
തന്നേയ്ന്നു ന്നാലും അമ്മള് ഒവ്ട്‌കെങ്കിലും പോവുമ്പളൊക്കെ ഞാൻ വേഗം അങ്ങനെ ആക്കലന്നെണ് അതാവുമ്പോ നമ്മക് എട്ത്തായ്ങ്കോണ്ട് പോവ ഇതാകുമ്പോ ഞാൻപ്പോ എവിടെക്കേലും പോവാണെങ്കി ഞാ ഇപ്പ ഇങ്ങനെ കമ്പ്യൂട്ടർ ഫാഷൻ ഡിസൈനിംഗ് അങ്ങനെ പഠിക്കാൻ വേണ്ടിപ്പം പോക്ണ്ട്
ഉം
ന്നട്ട് പോകുമ്പോ ഇപ്പ ബ്ല- പ്പം ന്റെ ക്ലാസ്സ്‌ തുടങ്ങാതോണ്ട് ഓളെ പോകുമ്പോ അങ്ങട്ട് കാക്ക് ഇറക്കി കൊടുക്കും അങ്ങനെയാണ്
അഹ് അയിന് തുടങ്ങിട്ട് ഇപ്പൊ കൊറേ ആയാ എത്ര വർഷം ഒരു വർഷല്ലേ അ ഡിസേൻ
ഇപ്പൊ ഒരു മാസം ആവണള്ളൂ ക്ലാസ്സ്‌ തുടങ്ങിട്ട്
ആഹ് ഉ ഉം ആഹ് അപ്പം അത്ര ആയിട്ടൊള്ളൂ
ഉം അത് എട്ട് മാസത്തെ കോഴ്സാണ് ടി ടി സിയും പിന്നെ ഒരു ഫാഷൻ ഡിസൈനിങ്ങും അങ്ങനെ രണ്ടും കൂടീ ഇട് - പ്പ വിര്ന്ന് വന്നപ്പോഴൊക്കെ ഒരു സെന്റർല് തന്നെണ് അയിനോണ്ട് പിന്നെ രണ്ടും കൂടിങ്ങനങ്ങട്ട് നടക്കും
അ എത്രെ റേറ്റൊക്കെ എത്രെ അത് ക്യാഷ് ഒക്കെ എത്രെ വരണു
അത് നമ്മൾഈ മുനിസിപ്പാലിറ്റീന്റെ ഇതില് ഇങ്ങനെ വന്നതേനി ആ ഒരു ഇതില് വന്നൊണ്ട് റേറ്റ് കുറവു- ണ്ട് സി ടി ഡിസിന്റെ കോഴ്സിന് നാലായിരം വര്ന്നുള്ളൂ പിന്നെ ഫാഷൻ ഡിസൈനിങ് അതേപോലെ മൂന്ന് സേസ് ചുരിദാറ് പിന്നെ ബ്ലൗസ് ന്റത് പിന്നെ കുട്ടികളെ ഡ്രസ് അങ്ങനെ കൂടിയും രണ്ടേ ഒരുന്നൂററ്റെ വരുന്നുള്ളു
ആഹ് ഒള്ളു പ്പം
പിന്നെ കഴിഞ്ഞിട്ട് ഓരോ കോഴ്‌സ്ണ്ട് നമ്മള് എംബ്രോയിഡറി ഒക്കെല്ലതും അവിടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണെങ്കിൽങ്ങനെ കോഴ്സ്ട് - ത്ത്കാണ്ട് പഠിക്ക
അയ്‌ന് ക്യാഷ് കൂടും അയ്ക്കാരം ലെ
ആഹ് അപ്പൊ പിന്നെ അയ്ന്റെ ഒരു ക്യാഷ് വേറെ കൊടുക്കണം
ആഹ് എന്റെ ഫ്രണ്ട് പഠിച്ചിരുന്നു പക്ഷെ അവള് പഠിച്ചത് അൻപത് അൻപത്തി അറുപത് രൂപേന്റെ അടുത്ത് ത്തുണ്ടാർന്ന് അവൾ പഠിച്ച ഫാഷൻ ഡിസൈനിങ
ആഹ് അതെല്ല ഉണ്ടാവോ അതെല്ലാം പെടാ മതിയാവും അതാണ്
ആഹ് ആഹ് അതകും
ഞാൻ പറ കുറച്ചൊക്കെ ഇപ്പ ബേസിക്ക് കുറച്ച് ചുരിദാർ അങ്ങനൊക്കെ പഠിക്കാൻ നമക്ക് വീട്ടിന്ന് മക്കക്ക്‌ ഉള്ളണക്ക്‌ ഫുള്ള് അങ്ങനക്കാല് വെച്ചിട്ട്
ഇപ്പൊക്കെ പുറത്തുക്ക്‌ ഒന്നു അടിച്ചാ കൊടുക്ക അഞ്ഞൂർ രൂപ അഞ്ഞൂർ അഞ്ഞൂറ്റി സംതിങ് ഒക്കെയാണ് ഉം അഞ്ഞൂർ രൂപ കുറഞ്ഞിട്ട് ഇല്ല ഡ്രസ്സ് അടിക്ക ക്കാണ്
ആഹ്
യൂണിഫോം ഒക്കെ അടിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയൊ ഒരു മുന്നൂറ് രൂപ നാനുർ രൂപയൊക്കെ വേണം ഒരു കൂട്ട് യൂണിഫോം അടിക്കണോങ്കി
ആഹ്
ഉം യൂണിഫോം മാസ്റ്റണ് മറ്റെല്ലകുമ്പോൾ റെഡിമെയ്ഡ് അല്ലെ അധികം ക്ക റെഡിമെഡ് എടുക്കാലോ നമുക്ക് ആഹ് ഇപ്പോ ഒരുവിധൊക്കെ എല്ലാം റെഡിമെ റെഡിമെഡുമെക്കാണ് പോണ ഉണ്ട് ണ്ട് അടിക്കണ അടിച്ചു കിടുണവരുണ്ട്
ആഹ് എന്നാലും അധിക നമ്മളൊക്കെ ഫുള്ള് റെഡിമെഡ് എടുക്കൽ തന്നെയാണ് ഇവിടെ
പിന്നെ യൂണിഫോം ഒക്കെ ഇപ്പോ ഞമ്മക്ക് റെഡിമെയ്ഡ് ഉണ്ടല്ലോ അധികവും ഇത് തന്നെ അല്ലെ
ആഹ് മോളിപ്പം പറയേം ഓള് ഇനി ഇപ്പോ പ്ലസ് വൺ ണിക്കണ് ഇങ്ങള് വേഗാ ചുരിദാന്റെ പഠിച്ചലി എന്റെ യൂണിഫോം അടിക്കനി പറയും അപ്പോന്നക്കെ യൂണഫോം അടി പഠിക്കിപ്പ തുടങ്ങിന മറ്റേ കട്ട ഇത് അടിക്കാനുള്ളതായിന്ന അപ്പൊ പിന്നെ കൊഴപ്പിലറിയുന്ന അത്തോണ്ട് അറിയുന്ന ആളോട്
ആഹ് ഞാനും മുമ്പത് പഠിക്കുന്ന ടൈമില് ടൈലറിങ് കോഴ്സ് ചെയ്തിരുന്നു ഉം പ്പോ പിന്നെ അപ്പോ അന്ന് പിന്നെ വലിയ റേറ്റ് ഒന്നുല്ല കുറച്ച് എന്തുണ്ടായിരുന്നു പിന്നെ ഫുൾ കംപ്ലീറ്റ് ആക്കാതെ ഞാൻ മടിയായിട്ട് മടിച്ചിട്ട് ഇറങ്ങിപ്പോന്ന് പിന്നെപ്പോ ഞാൻ യു ട്യൂബിലൊക്കെ നോക്കിയിങ്ങാണ്ട് അങ്ങനെ അടിച്ചുക്ക ആഹ് ഇതൊക്കെ വെച്ചാല് കല്ല നമുക്ക് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റി നല്ലൊക്കെ ഫസ്റ്റിൽ ചില ആളുകളോക്കെ നല്ല പോലെ പറഞ്ഞരോണ്ടല്ലോ മെഷർമെന്റും കാര്യൊക്കെ അപ്പൊ പിന്നെ നമ്മുക്ക് നല്ലപോലെ ക്യാച്ച് ചെയ്തെ
മേഷർമെന്റ് ഒരു വിധം പഠിച്ച തന്നെ നമുക്ക് പിന്നെ വേഗം സുഖണ്
ആഹ് ഇപ്പം ഞാൻ ന്ന എന്റെതൊക്കെ അടിക്കും വീട്ടിടാനുള്ള വീട്ടിലിടാനുള്ള ഡ്രസ്സ് അങ്ങനെ ഒക്കെ അടിക്കും ചുരിദാറൊക്കെ അങ്ങനെ അതെക്കേങ്ങനാ നോക്കിങ്ങണ്ട് പഠിച്ചിട്ട്
ആഹാ
ബ്ലൗസ് ബ്ലൗസ്സുമെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ചുരിദാർ വേരെ പഠി പക്ഷേ ചുരിദാർ എന്റെ കംപ്ലീറ്റ് ആയിനിം അപ്പോ തന്നെ പൊന്ന് പിന്നെ കുട്ടി കിടിസിന്റെ ഡ്രസ്സോള്ളൊക്കെ ഒരു വിധോക്കെ അടിച്ച് നോക്കിന്ന് പക്ഷേ ഞാൻ അടിച്ച് നോക്കിട്ട് ഏട്ടാ ക്ക്‌ പഠിപ്പിച്ചിരുന്നു ഫസ്റ്റ് കിടിസിന്റെ ഡ്രസ്സേളെക്കാണ് പഠിപ്പിക്കുക പിന്നെ അങ്ങനെ പ പ്പിച്ച് പിന്നെ പാന്റ് പിന്നെ ഏഹ് ചുരിദാർ അങ്ങനെ വത്ത്‌ ഇതാക്കല്
ആഹാ
ഉം പക്ഷേ അലമ്പല് കണ്ടി
ഞാൻ വെറുതെ ഇതു വരേം ഒന്നിനും പോയിട്ടില്ലേ ഞാൻ ഇപ്പോളാണ് നേരം വെളുത്തത് അറിയൂ വെറതെ ഇപ്പ മക്ക മക്കള് പോയി വെറുതെ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കയാണ്
ഇപ്പ പിന്ന ഞാൻ പറഞ്ഞ് ഏതായാലും പോട്ടറഞ്ഞ കണ്ടപ്പൊ സമയത്തി ഇങ്ങോട്ട് പോയതാ
ഉം ഉം ഏതായും നന്നായി
ഇത് ഇവര് പോയ ഞാൻ ഒറ്റയ്ക്ക്‌ അവേം ചെയ്യും പിന്നെ ഒര് എത്താനാവുമ്പോത്തേ അവിടെ എത്തും ചെയ്യും
ആഹാ ആഹാ ആഹാ ന്നാ ആയിക്കോട്ടേ ന്നാ ഓക്കേ
ആഹാ ഓക്കെ